ഹലോ
ഒറങ്ങിയോ
ഒറങ്ങീല്ല ഒറക്കാം വരന്നുണ്ട് ചോറ് തിന്നിയില്ല ചോറ് തിന്നണം അന്റെ ചോറ് തിന്നല്ലൊക്കെ കഴിഞ്ഞോ
എന്റെ ചോറ് തിന്നലെ കയിഞ്ഞ്
ഞാൻ നാലണി ക്കായി വന്നപ്പ പറല്ലേ പിന്നെ ന നോമ്പ് വിക്കണ്ട അപ്പ ഇ ചോറ് വെച്ചു പിന്നെ അത് കഴിഞ്ഞ്പ്പാ ആർമണിയായി പിന്നെ അവക്ക് പൈച്ച ഇനി മീൻ പൊയിച്ച മതി അതും കൂടി അത്പ്പൊ കുട്ടിയക്ക് പൊരിച്ച് കൊടുത്ത് എനിച്ചപ്പം ഇപ്പം രാത്രിയായി വെച്ചെക്കണ പെയിച്ച മതി പൊച്ചണ വിചാരിച്ചു
കറിയത്താ
ആട് കറി ചെരങ്ങയും പരിപ്പും കൂ പിസ
ആഹ അന്ന ആത്തൂണ്ട് അവിടെ
ആ അറിയത്തില്ല നാത്തൂന് മകളുണ്ട് നാ നാത്തുന്റെ കുട്ടീ ഇണ്ട് ഓള് ഇവ്ട സ്കൂളിലാ ഓള് സ്കൂളിലാണ് ആ ഏ
ആ പോയ് എവരോടെ അപ്പോൽക്ക് ഓൽക്ക് അടുത്താന്ന അതോള് പെട്ടെന്ന് പോവാനോ
ഇപ്പഴത്തെ ആണുങ്ങളെ ഇറക്കിവിടുന്ന പിന്നെ അതു കൊണ്ട് നടക്കുന്നെന്ന് പറഞ്ഞെ അർതു സ്കൂളിലെത്തണം കേട്ടോ ഉം പറ
സാനാബി ഇന്ന് മാളന്റെോടെണ്ടായിരുന്നില്ലേ
ഓള് പോയോ
ഇച്ചല്ലത് മുനൂസിന് ത്തോപ്പിടാൻ വേണ്ടി വന്നാർന്ന്
ഉംമീറ്റിംഗ് ഇല്ലാനി ത് പോണോ
നമ്മുക്ക് പോയിഞ്ഞില്ലേ ദീസം കെ എസ് ആർ ടി സില്
സാടിസിയിലെക്കെയും പോയില്ലെ പ്രിയദർശിനിയൊന്ന് കാണൊക്കെണ്ടണ്ട് ഇന്നെല്ലെ മെനന്നാന് കണ്ട്
ഏ അതില് വ തിരക്കുണ്ടോ?
നല്ല തെരക്കാ ഫുള്ള് പെണ്ണ്ങ്ങളും അതിന്റെയില് നോർ ച്ച് ആണുങ്ങളും
മ് ആ വെറുതെ പോയി പോയ ന്ന് വെച്ച ഈ കെ എസ് ആർ ടി സി ബസ്സിനെ കൊറച്ചൊന്ന് മൊഞ്ചാക്കികൂടെ അയ്റ്റക്ക് ല്ലേ ആന്റി എന്താ തിന്ന്
നോക്ക്യാ മാനന്തവാടിക്ക് ഇണ്ട് എപ്പളും ഒണ്ട് മ്
മാനന്താവാടിക്ക് പോയാപ്പോ ങ്ങള് ഔടർങ്ങാ ഇബടെർങ്ങാൻ പറ്റോ മ്മക്ക് പിന്നെ ന്താപ്പോ
പൊണ്ണൂന്റോ അവിടെ മീനങ്ങാടി പിന്നെ അവിട്ന്ന് കൊറച്ചല്ലേള്ളൂ
അത് കൊറച്ചൊളൂ മാനന്താടീന്ന് കൊറച്ചൊളൂ
മ്
എ മാനന്തവാ മാനന്തവാടി പോയല് പോത്തുംകാലൊക്കെണ്ട്ന്ന് പറയണ് പോത്തുംകാലൊക്കെ ഒണ്ടോ ജ്ജ്‌റീല്ലാ വയനാട് പോത്തുകാല്ന്ന് പറഞ്ഞേക്ക
ആ ഓരോര്ത്തെതായാലും വെർതെ കേറി പോക്ണ്ട്ന്നാ ഇജ്ജോന്ന്നെ കാര് യെല്ലാ കോഴിക്കോട്ട്ക്ക്ല്ലല്ലോ
കോഴിക്കോട്ക്കൊക്കെണ്ട് പക്ഷെ നമുക്ക് സെരിക്ക് സമയാറിയണം സമയം അരിക്കോട്ന്ന് കോഴിക്കോട്
താമരശ്ശേരി പിൻ തിരുവമ്പാടി വാത്ത്ക്കൊക്കണ്ടല്ലോ
ആ
അപ്പൊ പോമ്പോ കോഴ്കോകൂടിങ്ങനെ പോരുവാണെങ്കിൽ ൻക്കറീല്ല മെയിൻ സ്റ്റോപ്പിൽ മാത്രെല്ലേ നിർത്തൊള്ളൂ
ഏ അങ്ങനണ്ടോ
ഉം ആ നമ്മള്പ്പൊ ഇബടെ ഇറങ്ങണംന്ന് പറഞ്ഞാ എറങ്ങൂല ഓൽക്ക് ഫൈൻ കുടുങ്ങും കെ എസ് ആർടി ആ ഓൽക്ക് ഫൈൻ കുട് ആ അപ്പോല് നോക്കും നമ്മള് കേറുമ്പോ ടിക്കറ്റ് ഇട്ക്കണല്ലോ
അതാണ്ന്നാളാ പെൺകുട്ടി അ ബസ്ല് കേറി എ ഇത്ണ്ടാക്യെ യെ ഇതായല്ലേ കേസായത് സ്റ്റോപ്പ്ല്ലാത്തോടത്ത് നിക്കാപറഞ്ഞ്
അതാ അത് ഇത് സൗജന്യ തെര്നെന്റെ മുന്നല്ലേ
ആ അയ്ന്റെ മുമ്പ് ജ്ജോണ് അയ്ന്റെ മുമ്പായാലും കെ സ ആർ ടി സി ന്നാലെ സ്റ്റോപ്പില് ക്കാരും നിർത്തല് അല്ലാത്തോട്ത്ത്
നമ്മളിപ്പോ വെള്ളേരി ചെറിയ ചെറിയേ ആ ഏരിയിലൊന്നും നിർത്തൂല മെയ്ൻ അവ്ടെക്കാരും മ് മെയിൻ സ്റ്റോപ്പിലെ നിർത്തൊള്ളൂ അഅന്നെ വല്യ വല്യ ഇതിലൊക്കെ പോണെ അതാണ് ജോലിക്കാരൊക്കെ പോണെ അയ്ല് എല്ല എല്ലാരും കേറൂലയ്ല്
വയനാട്ട്ക്ക് പോയ്ട്ടോ കെഎസ് ആർ ടിസിയില് അന്നന്ന് ആദ്യായിട്ട് കേറല്ലേ ന്നട്ട് ഓരോരുത്തരും നീച്ചുമ്പൊക്കെയാണ് ങ്ങള എത്തായാലും ആൻട് കുത്തിർക്കന്നെ
കുത്തർക്ക അന്നെ ട്രെയിൻത്തെ പോലെ ട്രൈയിൻത്തെ പോലെ
ആ
ട്രെയിൻല് അങ്ങനെല്ലേ ഷോർണ്ണൂർ ക്ക് കൊഴയില് പോമ്പോ ട്രെയിൻല് ഏഴണിക്കെറ്റെ ട്രെയിൻല് പോയി
ഇപ്പൊ ഓർമ്മന്നെല്ല ഇത്
മ് ഏത്
നമ്മളെ മറ്റേ സാധന് ഓൺലൈൻ ബിസിനസ്സ് ഇതന്താപ്പാക്കമാർന്ന്
ശബ്ദം ക്ലിയർ അല്ല
ഇന്നിങ്ങനെ ആയില് മെസേജ് മെസ്സേജ് ഒന്നിട്ടോ ആറ് ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു സന്തോഷം എന്നൊക്കെ പറഞ്ഞോണ്ട്
എനക്ക് അറല്ല ആരും
അതൊന്ന ഇപ്പോ അതില് കണ്ട്
ആറീസല്ലേ ഉള്ളൂനി മുപ്പതാംതിയ്യാന്
ആ എന്നതക്കാരണ്ടക്കാരല്ലേ ഇരാ തുടിച്ചട്ട ശബ്ദം ക്ലിയർ അല്ല
ഉം ഒര കാത്ത് ന സമയ കഴ പോക്ക ന്ന് സാലറി കിട്ടി തുടങ്ങിയാലൊക്കെയാ
ആ
പിന്നെ ഈ കല്യാണക്ക ക്പകാരേ ഡ്രസ്സ് എടുക്കാൻ കാര്യത്തിനൊക്കെ
ഉം
അ ഇപ്പ തുടങ്ങീട്ട് കാത്തുന്ന് തന്നെ ഒരു ഫലം ഉണ്ടാവന്ന് വിചാരിക്കണല്ലേ
ഉം ഇത് പിന്നെ കൗണ്ട കൊടുത്തോ
ആ കൊട്ത്തില്ല അയ്ഞ്ഞി ചെയ്യുംമ്പം റെഡിയ ആക്ക എല്ല
അതല്ല ഓരിപ്പ ഞമ്മള് കൊടുത്തിട്ട് കാര്യ ല്ലല്ലോ ഇത്പ്പ ചെയ്യുമ്പോളേ അപ്പൊ എത്രയല്ലേ അതല്ല പോലും കണ
ഈ കൊടുത്ത തന്നെ അയിൽ വരണം ഈ പൈസട്ടികൾക്കൊക്കെ പൈസ കിട്ടി അത് കൊറെ കോൾ അറ്റൻഡ ഉണ്ടാവും അത് നമ്മള് കൗണ്ട് ആ കപ്പളന്നല്ലേ റെഡിയാവുള്ളൂ കൗണ്ട് കൊടുത്തല് അതേ കോള അറ്റൻ ചെയ്യുല
അത് പറഞ്ഞില്ലേ ഇനി ഒരു ഇതിന് ഓര്പ്പ്യവെച്ചാണ്ടോ എത്രോന്നും തെരണ്ടിന്നൊക്കെ ഏത് ഈ രജിസ്റ്റർ ചെയ്താല് അപ്പൊ ഞമ്മക്ക് ഇപ്പഴേ കൗണ്ട് അ ഉണ്ടാക്കണ്ടല്ല അപ്പ ഇങ്ങന ഓരോന്നോ ഓരോന്നന്ന് ഉണ്ടാക്കിയാ
ആ ഉണ്ടാക്കിയാ മതി ആ അതന്നെ
നമ്മൾ അറിനോ
ആ അതിന് സമയം കഴിച്ചണ്ടണ്ണീ മാസം കഴിച്ചണ്ടേ ആ സറ്റ് സൈറ്റ്ക്കെ റെഡിയ ആക്കയനെ സൈറ്റ് ഒക്കെ റെഡി ആക്കിട്ട് ഓല്ത് പ്രവർത്തനം ആരംഭിക്കണ്ട അതു വരെ പിന്നെ സമയം കഴിച്ചാൻ ഓരോ പണി തരുനി പിന്നെ നമക്ക് എത്രത്തോളം താല്പര്യംന്നൊക്കെ അറിയാൻ വേണ്ടീട്ട്
ഉം ഷൊർണ്ണൂരുണ്ടല്ലേ ന പാന്തി
ഉം ഷൊർണൂർ ഒക്കെ ആയ നമുക്ക് സുഖ നൽമ്പൂക്കൂടെ പോയാതി ലേ
അവിട്ന്നാണ്ട് നെൽമ്പൂര്ന്നട്ട് ട്രെയിൻ കയറിയാണ്ട്ല്ലേ
നേരെ ഒള്ളൂ കയറിയ ഉ ഷൊർണൂര്
ഉ ആ വേത്തില്ലേ ഉം വേ എത്തിയർഞ്ഞാല് എത്രമണിക്കൂറാ എഴണിക്ക് പോയിട്ട്
അനൂപിന്റെണ്ണുങ്ങളെ
എത്ര വയസ്സായി
ഏയോ
ആഹ
ഉ നല്ല സുഖമാണല്ലോ കുത്തർന്നാ മതിയല്ലോ
കുറേ തടി പോയിണ്ല്ലേ
ഉ ഉം
കണ്ടിട്ടാണോ അറിയില്ലട്ടോ ഞമ്മ
എന്റെ ഐദീറെ എയ്താലും വായിച്ചാലും കൈഞ്ഞോ ആര്
ഒടുക്കും ഇത്െയാണ് ഇപ്പ തായാലും റെഡി ആയിണ തായാലും ഇന്ന മുതല് കൊറെക്കെ റെഡി ആയിണ നെയസറിക്ക് പോകാൻമ്പടന്ന് പോകട്ടോ അവിടത്തും കൈഞ്ഞ് മടിയ മച്ച് കണ്ണീ വരും കണ്ണീ ഒടുക്കാങ്ങല്ല വടിക്കൊന്നും പോയി ചെയ്തില്ലല്ലോ ഇവിടെ പറച്ച് കണ്ണീര ഉണ്ട് കേറല്ല ഇനി എപ്പോളും ഇന്ന് പിന്നെ അപ്പല്ലന ടീച്ചർണ്ട് പറയുന്നു അടീ ചറോണ്ട അറിയണേ ക്ക ടീച്ചറോട് അറിയാട്ടോ ഞാന് പിന്നെ പ്രാർഥിച്ചന്ന് പറഞ്ഞിട്ടോ അപ്പൊ എത്രാച്ചം പ്രാർത്ഥിച്ചു ചച്ചു ഇന്റെ കണ്ണീര് വരാതൊക്കാൻ പ്രാർഥിച്ചു ചേണ്ടാ ഞാൻ പോന്നത്ന്ന് ട്ടച്ച നളോളി എരിാണ് നോളോച്ചച്ച് ടീച്ചറ് വീഡിയോ എടുത്തത്
ഉം
ടീച്ചറ വീഡിയോ എടുത്ത വിട്ട് വിട്ടണ്
കുട്ടികളൊക്കെ ഉറങ്ങിയോ
ത്തരണപ്പരോടും പറയുന്നു അറെ ഇട്ട വക്കണ്ട്
ക്ക ഊട്ടി വാങ്ങോ
ഉം
അപ്പൊ ഇജവിടെ
എന്ത കൊതുകല്ലേ അന്റോടെ കൊതുക് ഇണ്ട ടി
ആ കൊതുക് വൈകുന്നേരം എല്ലാം കൊതുക്
ഞാനവിടെ ഭർത്ത ഫോം വന്ന പ്പ കട്ട പോെ
ആ അനക്കല്ല സുഖ കുട്ടി അങ്ങനെ ഉർക്കോളും കുട്ടികളെ
ഉ ഓർക്കൊക്കെ ചെയ്യും
ഓ ഫിലു എ വായനൊക്കെ കഴിഞ്ഞു
അ ത രല്ല ആയിക്കിച്ച ഞാൻ പോയി ഒന്ന് നേരമ്പക്ക് ഞാൻ വായിപ്പിച്ച മൊത്തന്നാ വായിച്ചോളൂ അതിന ആഴ്ച്ച ഇത്ര കാരഭല്ലേ
കപ്പ പോയിനി
പത്ത പത്തണ്ട് ബസ്സിന്
എല്ലാ ണ്ണി അന്റെ കു ഇത് കഴിഞ്ഞിലേ കുറ്റിയടിക്കെ പടവ് തൊട്ങ്ങിയോ അല്ല തറട്ടോ
കുറ്റിയടി കയിഞ്ഞ് പാതകം വരെ വാർത്ത് ഇന്ന് കല്ലെർക്ക. കല്ല് കിട്ടാൻ ല്ലേ ബാപ്പം എയ്റ്റീന്
ഇതിനൊക്കെ നല്ല വെലല്ലപ്പൊ
എ ഒർപ്പുള്ള കല്ലിട്ടാ ല്ലേ അപ്പൊ
അത് കെട്ടീട്ട് വേണം കല്ല് കെട്ടിട്ടല്ല ഇനി ബെൽറ്റക്കലെനി പടവ് കഴിഞ്ഞി ആയിരത്തി ഇരുന്നൂറ്റി എത്രയോ ഉണ്ട്
അടി മോളുമ്പാടെ
അടി മാത്രം
ആഹ ആ എത്ര അടുക്കള ഒരു അടുക്കളെ
ഇന്റെ അടുക്കള രണ്ടെണ്ണം രണ്ടും വർക്കെരിയ ആയോണ്ട് സെപ്പറേറ്റ് ആക്കിട്ട് ഒരു പാർട്ടിഷ്യൻ വെക്കാ വിചാരിച്ച് പ്പ കാണാത്ത രൂപത്തില്
ആഹ ആഹ
ചെയ്യിപ്പിക്കണെ അടുപ്പില്ലാ ഞാ പറ്റൂല
അടുപ്പറ്റല്ലോ പിന്നെ സിറ്റ്ഔട്ട ലിവിങ്ങും
ഉം ന്നാ പിന്നെ ആ ആയിക്കോട്ടന്ന